നല്ല വിശേ ഷം സുഖായിട്ടിരിക്കുന്നു കാലാവസ്ഥയൊക്കെ ഇപ്പം മഴയാണല്ലോ ചേച്ചിയുടെ പേരെന്തായിരുന്നു?
മോൻ മോനൊറങ്ങിയോ.?
ആഹ് മോനൊറങ്ങി മോന് ഒറങ്ങി കിയുമ്പോ ഫ്രീയാണല്ലോ പിന്നെ സ്വന്തം വീട്ടി വരുമ്പോ നമുക്ക് വേറൊന്നും നോക്കണ്ടല്ലോ? പണിയൊന്നും നോക്കേണ്ട കാര്യവില്ലല്ലോ? മൂത്താള് രാവിലെ പോകും ആഹ് ആൾക്ക് ഇപ്പ
ഉച്ച ഉച്ചക്ക് എന്താ കൊടുക്ക മോന്?
എപ്പൊ രാവിലത്തെ നമ്മള് ആ് കുറുക്കൊക്കെ തൊടങ്ങി കുറുക്ക് വൈകുന്നേര കൊടുക്ക്ണത് രാവിലേന്ന് പറഞ്ഞഴിഞ്ഞാല് നമ്മള് രാവിലെ ഇണ്ടാക്കണ ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞ് കുളി പ്പിച്ച് കഴ്ഞ്ഞിട്ട് പഴോ, ബിസ്ക്കറ്റോ, ആരോറൂട്ട് ബിസ്ക്കറ്റില്ലേ? അതിങ്ങനെ പാലിലാക്കിയിട്ട് കൊടുക്കും പിന്നെ അത് കഴിഞ്ന് ഉച്ചക്ക് ഈ സമയാവുമ്പം കെട ത്തും പന്ത്രണ്ട് പന്ത്രണ്ടരൊക്കെ ആവുമ്പോ കെടത്തി കഴിഞ്ഞ പിന്നെ അവളൊരു മൂന്നരക്കൊക്കെ എണീക്കൊള്ളൂ അപ്പ ചോറ് കൊടുക്കും പിന്നെ വൈകുന്നേരം കുറു ക്ക് കാച്ചിയത് കൊടുക്കും അങ്ങനെ.
ആഹ് ഇപ്പൊ എത്ര ഒൻപത് എത്ര മാസമായി?
ഇപ്പൊ ഒമ്പത് മാസം ഈ പന്ത്രണ്ടാം തി വന്നപ്പോ ഒമ്പത് മാസായി.
ആഹ് ഹാ അപ്പൊ ചോറ് കൊടുക്കാനായില്ലേ? ആന്ന് അപ്പൊ വല്യ കുട്ടീ ഇനി ഇപ്പൊ ഇന്ന് സ്കൂളി പോയില്ലേ? സ്കൂളി പോയായിരുന്നോ?
ക്ക് മറ്റേ ഏഹ്?
കുട്ടി വലിയ മോൻ പോയായിരുന്നോ സ്കൂളിക്ക്? സ്കൂളി പോയായിരുന്നോ വലിയ മോൻ? ഹലോ ഹലോ ഹലോ കേൾക്കാവോ? ഹലോ ഹലോ ഹലോ.